ഹലോ ആ ആ കേൾക്കണില്ലേ
എന്തെയണ് ആഹ സുഖായിരിക്കണ ആഹ അത സുഖായിരിക്കണം കല്യാണം കഴിഞ്ഞതാണോ അതെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആഹ ഞാനിപ്പോൊ കല്യാണം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുണ്ട് ഓൺലൈന ആയിട്ട്
ഏ
കല്യാണത്തിന്റെ മുന്നത്തെ ജീവിതാണോ കല്യാണം കഴിഞ്ട്ട്ള്ള ജീവി
ഉം അത് ഒര് കണ ക്ക് പറയാണെങ്കില് അന്ന് ഞമ്മള് സ്വന്തല്ലെ ഓള് അല്ല സുഖയിട്ടുള്ള ജീവിതല്ലേ ഇപ്പം ഞമ്മക്ക് ടെൻഷനും കാര്യങ്ങളും ബാല ന്തങ്ങളും കൂടിലെ മറ്റത് സ്കൂള് പോണം കൂട്ട കൊർച്ച് ചിരിച്ചണം കൊറേ കളിക്കണംന്ന് മാത്രല്ലാതെ വേറെ ചിന്തകളൊന്നുല്ലല്ലോ
ആ അല്ല എല്ലാരും പറയുംമ്പഴും അങ്ങനെന്നെ പറയാല്ലേ കല്യാണത്തിന് മുന്നെണ് രസംന്ന്
ആ രസം
ആ അല്ലെ കല്യാണത്തിന്റെ മുന്നത്തെ ഒരു വേറൊരു ജീവിതം കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു ജീവിതവുംല്ലേ അതെ രണ്ടിലും സുഖോണ്ട് ദുഃക്കോണ്ട് അന്ന് പറ
ആ അതിനിപ്പ ഞമുക്ക് പ്രശ്നം ആ അങ്ങനെയൊക്കെ ഉള്ളതാ ഉള്ളൂ തോറ്റാ എന്താ പറയാ പാസ്സാവൂലെ അങ്ങനൊക്കുള്ള പേടിയും ബേചാറും പിന്നെ നമു നമുക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പൊ പിന്നെ നമുക്ക് ഒറ്റക്കായാലും യാത്ര ചെയ്യാനുള്ളതും കൊറേ ഇങ്ങോട്ട് ഇല്ല ഇല്ല
എരാര് നായിട്ട് ഒരാള് കൂടെ ഇണ്ട്
ഹ ഹാ കൂടെണ്ട്.
അല്ല ഞാനും അതെട്ടോ പഠിക്കണ കാലത്തൊക്കെ എനിക്ക്- ഒന്ന് പരീക്ഷയ്ക്ക് നല്ല പേടി ഐ റിസ് റിസൾട്ട് വരുന്ന സമയത്ത് എല്ലാരേനും അതായത് എല്ലാരും ചോദിക്കോല്ലോ മാർ ക്ക്‌ കാര്യങ്ങള അതു നല്ലൊരു ടെൻഷനാരുന്നു പിന്ന കോളേജിലൊക്കെ ആണെകിലും ദൂര പോയിട്ടാണ് പഠിച്ചാർന്നത് അപ്പം തിരിച്ച്കേറുന്ന സമയത്ത് ചെലപ്പ ബസ് വീട്ടില് ഒറ്റക്കൊക്ക നിക്കാ പെട്ടനാരെലൊക്കെ വിളിക്ക വിളിച്ച് കൈഞ്ഞ് പെട്ടന്നങ്ങടാ എത്തുവ അത്രേം ദൂരല്ലേ അങ്ങനെക്കൊരു ടെൻഷന് കാര്യങ്ങളക്കേണ്ടാര്ന്നു ആടൈമില് ഇപ്പത്തു പറേംമ്പോ വേ കല്യാണം കഴിഞ്ഞരിഞ്ഞ് ജീവിതത്തിലന്നു പറേംമ്പോ നമ്മട വീട്ടുകാരെ നമ്മട വീട്ടുകാരെ വിട്ടുപോയി യാ ഒരു ഇത് അവരായിട്ട് അവര വല്ല മിസ്സ്‌ ച്വയ്യാണൊരു ഫീല് പിന്നവിടെ ചെന്നുവച്ച അവരുടെതായിട്ട് ട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ എല്ലാവർക്കും നല്ല രീതില് ആ നല്ല നല്ല രീതില് എല്ലാരുടുത്തും നിക്കണോല്ലോ അവർക്കിനി എന്തേലും നമ്മൾ പറഞ്ഞാ പോ പോന്നു പിന്നെ നമ്മള് ചെയ്യ്ണത് അവർക്കിഷ്
ണ്ടാവും പിന്നെ അതേമാതിരി ഞമ്മളെ വീട്ട്ക്ക് പോമ്പോ നല്ല ഹാപ്പിയണ് അവ്ട്ന്ന് ങ്ങട്ട് വര്മ്പോ നി എത്ര സ്നേഹ ണ്ടെങ്കിലും ഒരു വേചാറാ മന്സ്ക്ക് ഇൻക്ക് ഭയങ്കര പ്പി ഇതാണ് എന്താന്ന് ഇൻക്കറീല്ല എല്ലാ സുഖങ്ങളും ല്ലണ്ട് അവ്ടെ പോയിറ്റ് ങ്ങട്ട് തിര്ച്ച് ര്ണന്ന്
അ ശെരി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സങ്കടം
അഹ് അഹ അതിനു എങ്ങനെ ഹാപ്പി ആക്കാൻ നോക്കിയാലും എങ്ങനെ എന്താ എന്താ എവിടന്ന ടെൻഷൻ വരുണെന്ന് ന്നെ അറില്ല ഇപ്പോ നാല് മൂന്ന് മക്കളായി എല്ലാം കൊണ്ടും സേഫ് ആണ് എന്നാലും എനിക്ക് എന്റെ മനസ്സില് അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ യാത്ര ചെയ്യുന്ന ബുദ്ധിമ എന്താന്നറിയില്ല ഒരു ബേജാറാണ് വൃത്തി കഴിഞ്ഞിട്ടോ ഒക്കെ ആയാലോ ഒരു പ്രശ്നവുമില്ല എന്തേ അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ മക്കൾ ഹാപ്പിയാണ്
കൂട്ടുകുടുംബായിട്ട് ആഹ നമ്മളിപ്പോ സെപ്പ്രേറ്റ് ആയിട്ട് നമ്മുടെ ഭർത്താവ് നമ്മുടെ കുട്ടികൾ കുട്ടികളായിട്ടും നമ്മളായിട്ട് ജീവിക്കാൻചങ്ങ്അത്ര ഇത് ഉണ്ടാവില്ല തോന്നുന്നു
ആഹ് നമ്മൾ തന്നെയുള്ളൂ അല്ലേ വേറാരുല്ല കുട്ടുകുടുംബ ആകുമ്പോ പിന്നെ എല്ലാരും പൈസ
ആ എന്നാലും അമ്മാന്ന് പറയുമ്പൊളും നമ്മടെ സ്വന്തം അമ്മടെ അത്ര വരില്ലല്ലോ ആഹ് എത്രയാണെങ്കിലും ആഹ് ശരിയാണ് നമ്മുക്ക് ഇപ്പോ എത്രയാണെങ്കിലും നമ്മളെ സ്വന്തം അമ്മോട് നമ്മൾ നല്ല ഷൗട്ട് ചെയ്യണ പോലെയും അതുപോലെ ധൈര്യത്തോടെ സംസാരിക്കണ പോലൊന്നാ അവര് ത്തങ്ങനെ വില്ല്യ അതാവൂല്ല അതിപ്പോ എത്ര തന്നെ ആണെങ്കിലും പറഞ്ഞാൽ എന്നാലും നമ്മൾ കുറച്ച് അഡ്ജസ്മെന്റിലെന്നെ നിക്കുള്ളൂ അതെ ആഹ് ശരിയാണ് ഇനിയിപ്പോ ഹസ്ബൻ് അത്രയും നല്ല സ്നേഹത്തിലാണെങ്കിലും പോലും നമക് അവർക്ക് നമ്മടേതായ കാര്യങ്ങളും കാര് ഇതൊക്കെയാണെങ്കിൽ പോലും അവർക്ക് അവരുടെ അമ്മ എന്നുള്ള ഒരു ഇത് ഉണ്ടാവും അപ്പോ നമുക്ക് നമ്മുടെ അമ്മയോട് എങ്ങനെയാണോ അത്
ആ അവ ആ ഞമ്മൾ നമ്മള് എന്ത് പറഞ്ഞാലും നമ്മക്ക് അത് സഹിക്കുള്ളതില്ല അതിനുവേണ്ടി അമ്മായമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അതെ പോലെ അതുതന്നെ അവരുടെ അവസ്ഥ അവസ്ഥ എന്നാലും എന്റെ ജീവിതത്തിൽ ഒരാണായി ജീവിക്കുക എല്ലാംകൊണ്ടും ഹാപ്പി പെണ്ണുങ്ങളെക്കാൾ നല്ലത് തോണും എപ്പഴും പെൺ കുട്ടികൾക്ക് ഫ്രീഡം ഇല്ലല്ലോ എന്നും ജോലി എന്നും ടെൻഷനും കാര്യങ്ങളും കാര്യങ്ങളും മാത്രം അവർക്ക് ആ ജോലിക്ക് പോകുന്ന നേരത്തെ ടെൻഷ ൻ
ഉം പിന്നെ ആഹ് പിന്നെ കുടുംബജീവിതം ആയിക്കഴിഞ്ഞാല് ആ ഒരു കു കുട്ടികളും മക്കളൊക്കെ ആയിക്കഴിഞ്ഞ പിന്നെന്തായാലും നമ്മള് വീട്ടിന്റെ പുറത്തേക്ക് അങ്ങനങ്ങട്ട് ഒരു ലോകം ഉണ്ടാവില്യ
ഇല്യ ആ ഉള്ളില്ങ്ങനെ അടച്ചിട്ട്തായി
ആഹ് അവര്ന്ന് പറയുമ്പോ പുറം ലോകൊക്കെ കണ്ടിട്ട് ഉള്ളിൽക് വരുന്നു നമ്മള് ഉള്ളിലെന്നെ കിടന്നിങ്ങനെ ദി പിടിച്ചിട്ടു നമ്മടേതായ കാര്യങ്ങളൊക്കെ
ഞമ്മക്ക് കല്യാണത്തിന്റെ മുന്നുള്ള സുൽദുല്യ കല്യാണം കഴിഞ്ഞാണ്ടാല അത് രണ്ടുല്യ നമ്മള് പെണ്ണുങ്ങൾക്ക്
പക്ഷെ കല്യാണം കഴിയിണെന്റെ മുന്നേന്ന് പറഞ് പറയുമ്പോ നമക്ക് നാലും
എവിട്ക്കും പറഞ്ഞയക്കൂല ഒറ്റക്ക് പോവാനൊന്നിനും സമ്മതല്യല്ലോ ഒക്കത്തിനൊരു കടുംപുട്താണ് ഒരേക്കലും പെൺകുട്ട്യല്ലേ ഇപ്പം പിന്നെ കൊഴപ്പല്യ ഇപ്പൊക്കെ അഴിച്ചു വിടലൊടങ്ങി അന്ന്ന്നേച്ചാഭയൻ ഞങ്ങളൊക്കെ കുട്ടി കാലത്ത് ഭയങ്കര ഫിറ്റാണ് ഒരു പെരുന്നാക്കു പോലും അടുത്ത വീട്ടിക്ക് പോകാൻ പാടി ല്യന്റെപ്പാക്ക് ഇന്റെ ഇപ്പ തോണും ഇല്യഞ്ഞിട്ട് പോവാന്നന്റെപ്പാന്റെ മനസ്സ്ക്ക് തോന്ന അവിടെ പോയിന്ന് തിന്ന് ആ മ്മള് കൊറേമാകഏഴുമക്കളാണ്പ്പാക്കെ ആഹ പെപ് ഇപ്പാക്ക് തോന്നും നമ്മള് ഇല്യായിം വൽ യും ചെന്ന് പറയോന്നുള്ളോ പേടിയാണ് അല്ലാതെ ആ എവിട്കുംഅയക്കൂല പെരുന്നാക്കും തീരെ പറഞ്ഞയക്കൂല ഞമ്മക്ക് പെരുന്നാക്ക് വല്യിമ്മാന്റെ വീട്ട്ക്കൊന്ന് പോവാന്ന് വെച്ചാൽ
പേടിയാണ് കാരണം പീഡനത്തിന്റെക്കെ ഒരു ആ ഒരുടൈം ഒക്കെണ്ടാർന്നതൈ പെൺകുട്ട്യോളെ തന്നെ എങ്ങണ്ട് വിട് യാലും അവർക്കൊരുപേടിയാണ് വരുന്നവരെആദ്യാണ് കാരണം ആ അത്രയും നല്ല ല്ല ആളുകളെല്ല ഇപ്പൊ ഇന്ന് പറയുമ്പോ മയക്ക്മരുന്ന് തൊക്കെ അങ്ങനത്തൊരിതാണ് പക്ഷെ അന്നത്തെ ആൾക്കളി ആൾകാര് കള്ളുകുടിന്നല്ലെങ്കിപോലും മൈൻഡില്താ ഒരു സെറ്റ് ആയിട്ട് വെക്കുന്ന ആളുകളാ അതായത് കുട്ടികൾ അങ്ങനെ തുറന്നെടിച് പോലെ പറയില്ലല്ലോ ഇഞ്ഞ്പ്പൊങ്ങനെന്തെലൊക്കെ ണ്ടെങ്കിലും
പണ്ട് പിന്നൊക്കെ തൊറന്നടിച്ച് പറയ ഞമ്മളമ്മാരോട് എല്ലാ കാര്യങ്ങളും പറയാള്ള ധൈര്യണ്ടേന്നമ്മക്ക് പ്പ കുട്ടിയോള് ന്റെ മോള് പിന്നെല്ലം പറയം ഞാൻ ല്ലോട്ത്ത്ക്കും വിട്ടയക്കും കൊറച്ചൊക്കെ ദൂരം
ഊം പക്ഷെ ഇന്നത്തെ കുട്ടികള് എന്തെലൊക്കെ ണ്ടെങ്കിലും അത് തൊറന്നടി ച്ച് പറയെ ങ്ങനെ ണ്ടായിന്ന് പറയും പക്ഷെ പണ്ടത്തെ ആൾക്കാരെടുത്ത് ഇങ്ങനെ ആളുകളെന്നെ പറയാണ് ങ്ങനെന്തെലും സംഭവം ണ്ടായ പറഞ്ഞ് കയിഞ്ഞാ കൊന്ന് കളയുന്നൊക്കണ്ട് പറഞ്ഞു കഴിഞ്ഞാല് അവര് പേടിച്ചിട്ട് പറയില്ല ആ പക്ഷെ ന്നത്തെ കുട്ടിയാള് അങ്ങനെയല്ലേ
അന്ന് പിന്നെ എന്തെങ്കിലും പ്രശ്നം ണ്ടായി അറിയില്ല ഇന്ന് ആകെ ഫൈമസാവാ ണ് അന്നെന്ത് കാര്യോം പൂത്തിയെക്കാള്ളത്ണ്ട്
ആ പിന്ന ഇപ്പ എല്ലാത്തിനും ശിക്ഷിം കാര്യങ്ങളൊക്കെ കാരണാ തോന്ന്ണ് അധികങ്ങട് അങ്ങനെ കേ ക്കാറില്ല ന്നാലും ണ്ട്ട്ടോ അവിടെ ഇവിടെക്കെങ്ങനെ കേക്കാ ഊം പിന്നെ ജയിലിക്ക് പറഞ്ഞയച്ചാലും ആഹ് അതെ പിന്നെ ജയിലിക്ക് പറഞ്ഞച്ചാലും വല്യ ഇതില്ല കാരണം അതായത് അവടെ പോയിട്ടും അവര് ഫുഡ് ഫുഡിങ്ങും കാര്യങ്ങളും വെളുത്തിട്ടും സുന്ദരനായിട്ടും ഒക്കെ അല്ലേ ഇങ്ങട് എറങ്ങണത് അതൊക്കെ കാണുമ്പളാണ് ഇങ്ങനെ ആളുകൾക്ക് ക്ക്ങ്ങനെ തോന്ന്ണെ തോന്ന്ണു അല്ല ഇപ്പത്തെ ഇപ്പത്തെതില് പിന്നിം തോന്നണത് അങ്ങനെ കാരണാണ് ട്ടോ അല്ലാണ്ട് വീട്ട്കാരൊക്കെ നന്നായിട്ട് സേഫായി ട്ട് നോക്ക്ക കാരണംന്നെ ആയിരിക്കും അധികം ഇല്ലാത്തത് ക്ഷെ പണ്ട് പറയുമ്പോ അടച്ചൊറപ്പില്ലാത്ത വീടുകളും അങ്ങനി ഇങ്ങനിയൊക്കല്ലെ ണ്ടാർന്നത് അപ്പൊ എന്തു ആവാലോ
അതെ ന്ന് പിന്നെ കേമറി പതിഞ്ഞിട്ടെങ്കിലും ആളെ കിട്ടാതെരിക്കൂല എവടെങ്കിലും ഒരു കേമറി കുടുങ്ങാതെ എന്ത് പ്രശ്നം ക്യാമറ ദൃശ്യം പൊറത്ത് വരുവല്ലോ ആ പണ്ടതില്ലല്ലോ പണ്ട് സംഭവിച്ച ച ക ആർക്കും എന്തും പറഞ്ഞ് ഒഴിവായി പോവൊക്കെ ചെയ്യാലോ ഇന്നപ്പോ എത്രയും ആൾക്കാരെ കൊന്ന കേ ഒക്കെ വരുന്നുന്നത് മാല കവർന്ന ഒക്കെ
ആ ബസിില് വരെ ക്യാമറയാണ് ബസ്സിന്തൊക്കെ മാല മോഷ്ടിച്ചിട്ട് ആ് അല്ല അതൊക്കെ ഒരു അടത്തിട്ട് വല്ലടെ ക്ോളജിൊ ഒരു വളർച്ചക്കാരനല്ലാം അങ്ങെ ഉണ്ട് ഉണ്ടായിരുന്നത് അതൊക്കെ നല്ലാരു കാര്യാണ് ട്ടോ ആ ആളുകളെ കൊണ്ട്
ങ്ങത്താ ആൾക്കാർക്ക് ബസ് ബസ് യാത്രക്കാർക്ക് സുരക്ഷിതയാണ് മറ്റേത് അടിച്ചു പോയാ പിന്നെ സാധനം കി ട്ടല്ലില്ല എന്നാല ആളുകള് തെളിവൊക്കെ കിട്ടിന് വരുല്ല
അതെ ആഹ അപ്പൊ ആ ഒരു പേടിക്കാരനും പറയണ പോലെ ആളുകളായി ണ്ടോ കാരണം ഇത് പിടിക്കപ്പെട്ന്ന് അറിയില്ലെ ആ ക്ഷേ എന്നാലും ഇപ്പ സ്വർണത്തിന്റെ വില കൂട് താരണെ സ്വർണത്തിനൊക്കെ അങ്ങനെ തട്ടിപ്പും കാര്യങ്ങളും കൊ കൊല്ലലും ഇതക്കെ ഒണ്ടേ
ഉം എന്തെങ്കിലുംതക്കെ തെളിഞ്ഞ് വരുമ്പരും ഇപ്പർത്തെ പെണ്ണിന്റെ കവുത്ത്ന്ന് മാല പൊ പെട്ടിച്ചെറിന് ആ പാമ്പ് ഉണ്ടാർന്ന് വിളിച്ചേത്തീ ട്ട് വീട്ടിന് ഉള്ളീന്ന് ന്യൂസ് കേട്ടീനീ അപ്പഴങ്ങനെ കയ്യോടെ പിടിച്ച് കൊടുന്ന് തന്ന് ക്യാസ്റ്റിയനില് സീരിയസ് ആയിരുന്ന് ആരടച്ച് വീണട്ടെ കഴിച്ച അടിച്ചതില പൊന്തുലെ കള്ള് ഉണ്ടിട്ട് ചെയിനും പൊട്ടിച്ചു പോയാ പാമ്പ് ഇണ്ടാണ്ട് വെളിയില് വ്വാ. ഉള്ളിലിരിക്കുന്ന ആ ഉച്ച എത്തീട്ടാണ് പാമ്പിനെ കാണിച്ച് കൊടുക്കണ
അതെ എവിടെ അങ്ങനെ ഉണ്ടായി ഒരു വീട്ടില് ചങ്ങായി നോക്കാൻ വേണ്ടി ടൊരു അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് ചങ്ങായിതി നിന്നറഞ്ഞതാ അതിന് അതിനോട് നല്ല സ്നേഹാര്ന്ന്ത്ര തള്ളക്ക് എന്നിട്ട് അതിങ്ങനെ അയ്യ അപ്പൊ അത് അത്ങ്ങന സ്നേ സ്നേഹിച്ചിട്ട് ഈ ചെക്ക ആയിട്ട് മറ്റേ കുറച്ച് പ്രായമള്ളണേ ച്ച്‌ വയസായിട്ടുള്ള ആളാ അപ്പ അയിന്റെ സ്വർണം ഒക്കെ അത് കൊണ്ടടക്കുക എന്നിട്ട് അവരുടെ ആ ചെക്കന്റെ വീട്ടിലെ ബാത്റൂമിന്റെ ഉള്ളില് കൊണ്ട് വെച്ചർക്കത് അങ്ങനെ കണ്ടായിന്നിട്ട് അയിനെ കൊന്നി പ്പ ചെയ്തതെ
ആഹ
ഇത്രയും സ്നേഹിച്ചിട്ടാണ് അങ്ങനെ കാട്ടിയത് നല്ല പ്രായമായിട്ടുള്ളതാണ അപ്പൊ അയിന്ങ്ങനെ പിട വരും കൂടാനും പറ്റിണ്ടാവില്ല അോട് കൂന്നിട്ട് അങ്ങുതായി പക്ഷെ അങ്ങനെ ഒക്കെ കൊണ്ടോയിട്ട് അ ഒരു കാര്യമല്ല ജയിലില് കിടക്കല്ലേ പോ എന്തിനപ്പൊ ജയില് കിടക്കാൻ വേണ്ടിട്ടപ്പവാ ഇതൊക്കെ മോഷ്ട്ടിച്ചത് അങ്ങനെണ്ടായി പറയാ
അത് മക്കളും ആ ആ മക്കളെ ഞാൻ റൂം -
മ്ആഹ് മ്ഹ് ഹ് ഇപ്പൊ എല്ലാവരും കവർച്ചയും, തല്ലും, പിടിയും അങ്ങനെള്ളൊരു ലോകയാണ്. മ്
തിനങ്ങനെ വെല കൂടുക കാര ണാണ്. അതുകൊണ്ടല്ലേ ഇപ്പ അയിനിത്ര വെലയുണ്ട് എന്ന അറിയ കാരണമല്ലേ ഇപ്പൊ ഇങ്ങനെ മോഷണം. ഒക്കെ നടക്കണത്.
ശരിയാണ് അല്ല ആ ഇപ്പൊ പതിമൂന്ന്മേലാ പയിനാറ്മക്കേൽ. എത്തീന്. ആ ന്നായിക്കോട്ട എന്നാ ശരി ആഹ്